എന്താ മളെ വർത്താനം
നല്ല വർത്തമാനം എന്താങ്ങനെ വർത്തമാനം
ഞാൻ കൊറെ സായിപ്പ അനക്ക് ഇങ്ങനെ അടിച്ചണു കിട്ടണില്ല
റേഞ്ചിൻ്റെ പ്രശ്ന
ഇച്ചറിയില്ല ആന്റെ പോണ
റെയിഞ്ച് എപ്പഴേയിലൊക്കെ പോകും അപ്പഴ ഒന്നും
ആ അല്ലെ എന്നാ അപ്പഴരിക്കും പിന്നെ ഞാൻ എൻ്റെ മകളെക്ക കല്യാണം തര അത് പറയാൻ വേണ്ടീട്ട് എനക്ക് അങ്ങനെ ഇടക്കൊക്കെ അടചോക്കും അന്ന് നമ്മള് കണ്ട ഞമ്മൾ തമ്മി കണ്ടിട്ടന്നല്ലല്ലോ നമ്മള്
മ്മ് ഇന്ഷാ അല്ലാഹ് കല്യാണം പറാ
ആ അപ്പൊ അങ്ങനെ കല്യാണം ഉറച്ചിക്കുണ അതിനെ പറ്റിട്ട് ചോദിക്കാൻ വേണ്ടീട്ട് എന്നോട് ഇങ്ങനെ എപ്പോഴും അടച്ച്ക്കും ഓലോ നാലു മാസം കൂടിണ്ട് കല്യാണത്തിന്
സ്വർണത്തിനൊക്കെ എന്താ ഹലോ കേക്കണില്ലേ
ആ നാലു മാസം ഉണ്ട് കല്യാണത്തിന് പറയും
ആ ആ സ്വർണ്ണത്തിന് ഏതാൽ ഇപ്പൊന്ന് വില കുറഞ്ഞിക്കണല്ലോ അപ്പൊ പ കൊ ഒരു പൈസ ഉണ്ടെങ്കി കൊറച്ച് ജ്വല്ലറി കൊണ്ട ഇട്ടാ മതി ന്നാ ഈ കുറഞ്ഞ വിലക്ക് സ്വർണ്ണം കിട്ടും
ഇപ്പൊ എന്തപ്പ കാട്ട് ആ അറീല മോളെ പൈസ.
ന ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒക്കെ ആയിട്ടില്ലേനോ പതിനഞ്ചൊക്കെ ഇപ്പൊ ആ ഒരു ലക്ഷംറുപ്യ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരു ലക്ഷക്കെ ഉള്ളുവോ അല്ലഞ്ഞും കുറയാണെങ്കിലേ ഒരു അറു എന്താ എൺപതോക്ക ആകുകണെങ്കിൽ വേഗ അപ്പഴ ഉള്ള പൈസ ന്നുള്ളി പെറുക്കി കൊണ്ടേട്ടാ മതി
കൊണ്ട ഇട്ടാതില്ലേ ഞാൻ പയ സ്വ ർണ്ണംണ്ട അതാണ് വിട്ടിട്ടാലോ ഒന്നും കരുതൂല്ലേ
പിന്നെ എന്താ ച്ചാല് ഇങ്ങൾക്ക് ആ വിലയ്ക്ക് ഇങ്ങൾക്ക് കിട്ടും ഇനി ഇപ്പൊ ഒരു ഒന്നര ലക്ഷം ഇപ്പൊ നാല് മാസം കഴിഞ്ഞാലേ ഒരു പാവനത്തിന് ഒരു ഒരു ലക്ഷ കുപ്പൊക്കെണെങ്ക ആലോചോക്കെ എന്തോ ഷ്ടാണ് അപ്പൊ നിങ്ങക്ക് ഈ വിലക്ക് സ്വർണം കട്ടി നിങ്ങള് പെട്ട വിലക്ക്
ആ ആ
അത് കുറച്ച് മുമ്പേ ഇടണ്ട് ഇനി ശെരിക്കിന് ജ്വല്ലറി ജ്വല്ലറിന്റെ കുറിയിലൊക്കെ കൂ കൂടിയാ മതി
മളെ ഇതൊന്നും പറയില്ലല്ലോ ഇങ്ങനെ അടച്ച് കയറണ ഇതൊന്നും ഇല്ലല്ലോ ഒരു കഥല്ലാത്ത ജീവിതം ഇതങ്ങെ ജീവിച്ചു
ശരിക്കനേ അന്ന് നിക്കാ കഴിഞ്ഞോടൻ തന്നെ നിങ്ങക്ക് എന്ത് ചെയ്താ മതിയ മാസം ഒരു പതിനായിർപ്പ്യ ജ്വല്ലറിക്ക് ഇങ്ങനെ അടക്കുക അങ്ങനെ അടച്ചിക്കണെങ്കിൽ ഇങ്ങക്ക് ഒരു പത്ത് പതിനഞ്ച് പന്റെ പൈസ ഇങ്ങളെ അറിയാതെണ്ടായിനി
ണ്ടായിന്നോ അതന്നെ എന്താ നീ കാട്ട മാളെപറഞ്ഞിട്ട് കാര്യല്ലല്ലോ എട്ടാ ആടി കൂലല്ലോ അത് പുറത്ത പോകതെ ല്ലതെ ന ഉള്ളേക്ക് വരൂലല്ലോ ഇനി എന്തായാലും പോയ ബസ്സിനന് കജാട്ടീ ട്ട് കാര്യല്ല വരെ ബസ്സ് നോക്ക
ആ അല്ല ഇനി കൊറ ആണെങ്കി ഇങ്ങക്ക് ഇങ്ങനെ ചെയ്താ മതി എന്താ പയതൊക്കെണ്ടെിൽ കൊടുത്ത് വറ്റിട്ട് പൈസ ആക്കിയിട്ട് ജ്വല്ലറി കൊണ്ടയ്ട എന്നിട്ട് പറയാ ഈ കുറഞ്ഞ അങ്ങനത്തെ ജ്വല്ലറി കൊണ്ട
കിട്ടൂല അതന്നെ ജി സ് ടി ഇല്ലാതെ എന്താ കിട്ടണ്ടേ ന്തേ എന്താ പിന്നെ അനുജത്തിന്റെ മോനെ മക ണ്ട് ജ്വല്ലറിയില് ചെന്നൈയില് ചെന്നൈയിലേ ഓന്റെ കൂട്ടുകാരുണ്ട് ഇവിടെ മ ഇബടെ കൊറച്ചു പോണം ജ്വല്ലറിയിലെ
ഏഹ്
ആഹ് അപ്പൊ അവിടെ ജി എസ് ടി ഇല്ലാതെ കൊടുക്കണ് ണ്ട് അറിയണ് ണ്ട് ഇങ്ങനത്തെക്കെ
ജി എസ് ടി എന്നെ എത്ര മാനം മാണ ത്ര ഒരു പവന് ന്നോ
ആഹ് അതാണ്
പിന്നെ അപ്പൊ ഒരു പവന് മാങ്ങണെ ഇപ്പൊ ഒരു ലക്ഷം ഉറുപ്പയാണെങ്കി പണിക്കൂലി ജി എസ് ടി അടക്ക
ഒക്കെ എത്രണോ തന്നെ അങ്ങനെ അതാ എന്താ ആലോയിച്ചിട്ടൊരു ള്ളേര് ബുദ്ധില്ലാത്തോര് നടക്കണമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്‌
അത് ബേജാറായിട്ട് കാര്യല്ല അപ്പൊ എന്തെങ്കിലൊക്കെ പടച്ചോൻ കാൺച്ചെരും ഇൻഷാ അള്ളാ ഇവടെ വെരെ
ണ്ടാവും
അതെന്നെ അത്ര കെര് തിയ മതി കല്യാണത്തിനുംല്ലെ ചെലവ് എത്ര
കുടുംബക്കാരൊക്കെ കെട്ടിച്ചു താവും ചെയ്ത് അവനാൻക്കായപ്പോ ഇപ്പ ഒന്നും ഇല്ലാത്ത മട്ട
ആ ആരെട്ത്ത് തെരാനുംണ്ടാവൂലെ ഞമ്മക്ക്
ആ നമ്മക്കൊന്നൊരുറുപ്യ ഏ നമ്മക്കാര തെര്ണെ നമ്മളെത്തന്നെ പ്പ എല്ലാരും
അതെന്നെ നമ്മളവസ്ഥ നമ്മക്കല്ലെറിയുള്ളു ഉം ഏതായാലും കല്യാണംപ്പൊ വല്യ കല്യാണാക്ക്ണ്ടോ
വല്യ കല്യാണംന്ന് പറഞ്ഞാല് ഓഡിറ്റോറിയൊക്കെ ബുക്ക് ചെയ്ത്ക്ക്ണ് ആയിരത്തി ആയിരം ആള് അയ്ല് ഏറല്ലാതെ കൊറീല്ല
ഏ ഇങ്ങളെ അട്ത്തെന്നെക്കും ല്ലെ ഇങ്ങള് കുടുംബക്കാര് കുടുംബംണ്ടോ കൊറെ ങ്ങക്ക് ഇവടെ അവടെ നല്ല കുടുംബംണ്ടോ ങ്ങളെ കുടുംബത്തിലും ഇവ്ട്ത്തെ കുടുംബത്തിലൊക്കെ
ണ്ട് നല്ല കുടുംബണ്ട് കുടുംബം അയൽവാസ്യാള് അയ്ൽക്കേറണ്ട് ഉം ഉം ഒക്കെപ്പാടെ പിന്നെ ഓല്പ്പോ ഓളെ കുടീന്നെന്നെ അവ്ട്ന്ന് പത്തിരുന്നൂറള് കൊറീലേക്കാരം വെര്ല്
ആ
അങ്ങനെയൊക്കെല്ല വിഷ
ആഹ് ആ ഓൽക്ക് ഇവിടെ കാലംന്ന് പിറ്റേ ദിവസ ആണല്ലോല്ലേ
ആഹ് പിറ്റേ ദെവസാണ് അവിടെ
ആഹ് ഇപ്പ ഇത്‌യെല്ലോടത്തും അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെയാനെ ഒറ്റദിവസം ഉം ഉമ്
അപ്പൊ ഇവിടുത്തെ അന്നത്തെ പിറ്റേസം അങ്ങനെയ അവിടെയും
ഏഹ് ഓഡിറ്റോറിയം ഡേറ്റ് ബുക്ക് ചെയ്തണ്ട് അത് പറഞ്ഞണോ
ആഹ് പറഞ്ഞെക്കുണു അഹ് അത് ഇന്ന് ബുക്ക് ആക്കിക്കൊളു
ഏ ഡേറ്റ് പറഞ്ഞിട്ടോ ഒക്ടോബറിലോ
ആഹ് ഒക്ടോബർ പതിനാല് ഇവിടെ പതിനഞ്ച് ഓരും ബുക്ക് ചെയ്ത്ക്കണു ആഹ് അവിടെയും ബുക്ക് ചെയ്തു
എവിടെ നിങ്ങളാ അവിടെ അടുത്ത്തന്നെ
ആഹ് ഇവിടെ അടുത്തന്നെയാണ്
ഏഹ്
പിന്നെ രണ്ട് കല്യാണം ഉണ്ടാവുട്ടോ അന്ന് എന്റെ ചെറിയ കുട്ടിടേം ഉണ്ട്
തന്നെ ആഹ് ഓളെ കല്യാണം ഹിഹിഹി
ഡേയ്‌
ആ ആ ഓ പെൺകു - കള അങ്ങനാണല്ലോ ഈ ഒരു പ്രായത്തിൽ ഒരു കല്യാണ തിരക്കേകാരം
ആ അതാ അയിന് എന്താ അപ്പൊ ആരാ എന്റെ പു ആരാ എന്റെ പുതിയപ്പളോഴിച്ചപ്പോ പറയാൻ അച്ചീന്ന് ഓളെലയച്ചന് ഇരുപത്തിനാല് വയസായ
പുതിയിപ്പിളെയൊക്കെ ഓള് കണ്ട് വെച്ചക്കണുയില്ലേ
ഞാപ്പാ അഞ്ജന പറയണേ എ എന്റെ ചെറിയ കുട്ടീനെ-
ആഹ് എളാപ്പാന്നല്ലേ? ആഹ്
നാദീടെ പുതിയാപ്പളണ്ടെ പുതിയാപ്പളാ
പുതിയണ്ണിനെ ആക്കണേ ഞമ്മക്ക് മുല്ലപ്പൂവൊക്കെ ചൂടി.
ആദ്യം. അതെന്നെ ഉം ഓൾക്ക് പോ അതെന്ന അറിയില്ലല്ലേ കല്യാണംന്നറിഞ്ഞ എന്താണ് ഏതാണന്നൊന്നും ഓൽക്കറിയില്ലല്ലോ ആ വർത്തനറി പ്പ ഇന്നിപ്പ അതെന്നെ വർത്താനം ചാലന്റെ എടുത്തിട്ട് മോക്കനെ കുത്ത് ചുറ്റിനതൊക്കെ കുറ്റികള് കാട്ടിനണ്ടിട്ടേ ഓൻ്റ മ്മ മുൻമ്പിലൊക്കെ കാട്ടണണ്ടിട്ടെ ആ കണ്ണാടിടെ മുന്നിലിര്ന്ന് തിരിണ പണിയാണ്
ഉം അങ്ങനെ അയിനും മാണ്ടെ നേരം പോവ സാള് ഇട്ട്ട്ടും മുറിക്കിട്ട് അവ്ത്ത് കുത്തിർന്നാണ്ട്
ഉ ഓൾ ഉണ്ടെങ്കി നേരംപോക്കാ അല്ലെങ്കിബട
ഔ ഒരീച്ച പാറൂലല്ലേ
എന്തായാലും
പിന്നെ ചോറ്ന്നാനായോ
ചോറൊന്നാന ആയിട്ടില്ലേ ചോറൊന്നാണെങ്കി ഇവിടെ വല്ലോലൊക്കെ ഇപ്പ നീച്ചു പൊയ്കാണ് ഇപ്പ വർണെങ്കി ചെലപ്പോ ചോറിനുവെരും വരൂല അം അങ്ങനെ അങ്ങ ന്നുല്ല ഇവിടെ ആകണ ആ പ്പ ആരനെയും കിട്ടൂല ഞമ്മ ചിലപ്പോ ഒന്നും ഒറങ്ങീട്ടേക്കാ രം വര അപ്പൊ ഒന്നുറങ്ങിട്ടാ വര അപ്പൊ ഒപ്പ ഒപ്പര്ക്കങ്ങനെ
ആ ഞാനും അങ്ങനെന്നെ ബടീം ചെലപ്പോ ന ശനി ഞായറൊക്കൊപ്പം നിന്നു ഉച്ചക്ക്
ആഹ് എന്റെ മാപ്പിളണ്ടണ്ടെങ്കി എങ്ങനെ വെച്ചിട്ടാ ഒരു മണി ഉണ്ടെങ്കിൽ വേറെ പന്ത്രണ്ടരക്ക് നിസ്കരിച്ചാൻ പോകും വരുമ്പോഴത്തിന് ഞാന് കുളി
അപ്പ ചീത്താറയും ആ അപ്പൊ മാപ്പിളന്നര് അപ്പൊ മാപ്പിളന്ന് നോക്ക ഒരു ചി
ചിട്ടണ്ടോതോ എവി ടീം പരക്കണ കാണാൻ പാടില്ലേ വ ത്തിന്റെ കട്ടേണ് നല്ലതാണ് അപ്പൊ വേറെ ജീവിതക്കാ ത്റഞ്ഞ
അപ്പൊ ഒരു രണ്ട് മാസം മാറ്റിപുടി
ആ മാറ്റി പുട് എന്താ പണി ഈ പോക്ക് പോകാച്ച കൊഴപ്പല്ല വന്ന് വേറൊരു മാറ്റല്ലാണ് വേറെ
അല്ല പഴയ വഴിയാണെങ്കി ആ പഴയ ജീവിതത്തീന്ന് എന്താ രണ്ടു മാസാണ് മാ
മാറ്റണം ആ അതന്നെ അതാ ഭയങ്കര എടങ്ങാറ്
ഇപ്പ പിന്നെ തോന്നിയ മാതിരി കാ
തോണി മാരി കാട്ട ഇരിക്കേ നെരങ്ങെ അള്ളാ ഫോണ്മ തൊടാനയ്ക്കൂല ഫോണക്കെ എടുത്ത് എറിയക്കാര അങ്ങനെണ് ചിലർക്ക് ഇതാവും പക്ഷെ ഞാൻന്നേര എങ്ങനെ കുത്തിരുന്ന് കാണുമലോ ഒയി പോയി ഞ്ഞാലും അപ്പളൊന്നും നടക്കൂല നാ ചീത്തറ
ആ അപ്പൊ എന്താ മൂപ്പരോട് വർത്താനം പറയണം നാന
ആ അതന്നെ ഫോണന്ന് തോണ്ടൻ പറ്റൂല അങ്ങനൊക്കെല്ലേ ചിട്ടാള അവിടെ ഒരു മണിയായിട്ട് അതി അവിടെ നി സ്കെച്ച് അങ്ങനെ വരുമ്പോഴത്തെ ഞാൻ ചോറ് കളമ്പണം ആൾക്ക് ഒറ്റക്ക് കൊടുത്താ പോലെല്ലാം എല്ലാരുംരിക്കണം
നന്നായി അങ്ങനെ തന്നാ വേണ്ടേ എന്നാലേ പറക്കത്ത്ണ്ടാവൂ
ഞങ്ങ തിന്നോളി ഞാൻ കുളിച്ചട്ടെർഞ്ഞ ഏ എല്ലാരും അപ്പഴത്തിന് കുളി കയ്ച്ചണം ഇല്ലെങ്കി ചൂടായിട്ട് നിക്കൂലെ ഇവിടെ ചോറ് ഇറച്ച് തിന്നാതെ കിടക്കുകൊക്കെ ചെയ്യും അപ്പൊ പിന്നെ പേടിച്ചിട്ട് വേഗം
ഒര് മണിയവുമ്പത്തേന് വേഗം തട്ടി പെടഞ്ഞ് ഒന്ന് കുളിച്ചൂലേ?
അപ്പൊ അത് കുളി ഗുളി കജ്ജും
അതാ ആഹ് അതുകൊണ്ട് ശരിക്കും അങ്ങനെ തന്നെ മാണ്ട്
ആഹ് അതെന്നെ പിന്നെ നിസ്കരി എല്ലാറ്റിനും നേരാടി ഇപ്പൊതാ ഇപ്പ ഇതുവരെയും കുളിച്ചിട്ടില്ല. ട്ടോ ഇനി ഇങ്ങനെ കു കുളിച്ചുമ്പഴത്തിന് നാല് മണിയാകും കൊടുക്കാ പിന്നെ നിസ്കാരം കഴിഞ്ഞ് ചോർന്നുമ്പോത്തിന് അഞ്ച് മണി.
ല്ലല്ലോ അങ്ങനെ നേരം വെളുക്കണ് വൈന്നേരാവണ് തോന്നിയമാതിരി ആഹ് അതായാല് ആഹ്
അത് ഇണ്ടെങ്കി അങ്ങനെയൊക്കെ നല്ലൊരു കാര്യാ വേഗം പണിയൊരുങ്ങും എത്ര ഇരുന്നാലും വെറുപ്പ് രാവിലെ നേരത്ത്
ഇപ്പ ഇങ്ങക്ക് സെ സെരിക്ക് പണിയൊക്കെ തോനെയൊന്നും ഇല്ലല്ലോ ഇന്നാലും ഉരിണ്ട് മറഞ്ഞ് നേരങ്ങ് പോവു
നേരം പോവും അത് ഇതുമ്മെ നെക്കീട്ടാണെ ഇത് ഇടുക്കൂല ഇഞ് വന്നാലും അല്ലാതെ വന്നാ കാണിച്ചെടുക്കാൻ പറ്റൂല പോയിറ്റൊക്കെ ഇള്ളതും
ച്ചാനും പറ്റൂല പുതിയാപ്പള
ആഹ് ഒളിച്ചൊക്കെ പഷേ അതല്ലേ പണി ഇള്ള ടൈമില്ണ്ടല്ലോ അലോ അലോ പറിഞ്ഞിക്കണു അപ്പൊ ആളും കൂടി വസളാവും.
ആഹ്
സാജിദാത്താനോട് ഈച്ചോകോണ്ടു സാജിദാത പേടിച്ചിട്ട് വിളിച്ചിരുന്നില്ല അപ്പൊ ഒന്ത് ഞാൻ അങ്ങോട്ട് വിൾ ചെലാ പോയിട്ട്
ഏഹ്
തറീണെ സാജ്താത്ത ക കേട്ട്കുണു ആന്റെ അലക്കിയിലെ പോണോക്കെ പാട പോജിന്റെര്ത്ത്ന്ന് അങ്ങനെ ഇങ്ങനെ ന്നൊക്കെ പർഞ്ഞപ്പോ സാജ്താത്ത പേട്ച്ചോയ്ക്ക്ണു. സായ്താത്ത ഓയ്ച്ച ഈ നേര് ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോത്ന് ഇങ്ങെ വിളിച്ചോ കാര അപ്പ ഈ ആണ്ങ്ങക്ക്ൻജ് ഏഹ്
ഞാ പിന്നെ വിൾച്ചാറ്
ആഹ് അയിക്കോട്ടെ ശെരിന്ന ഉം ഉം